ഹലോ ആ ഇപ്പം കേക്ക്ണ്ട് നേരത്തെ എന്തേകേക്കാഞ്ഞേ
അറിയത്തില്ല ഞാൻ എനിക്ക് ഒര്സൗണ്ടും കേക്കുന്നില്ലായിരുന്നുഅവിട്ന്ന് ഹലോന്നോഒന്നും കേക്കുന്നില്ല ഫുൾങ്ങനെ ബ്ലാങ്ക് ആയിട്ട് പക്ഷെ ഇങ്ങനെ നമ്പര് പോന്ന കൊണ്ട് എടുത്തന്ന് മാത്രം മനസ്സിലായിരുന്നു
കൊറെ പറയണ്ട് ഉറക്കൊക്കെ പറഞ്ഞേ ക്കി
ആണോ ആ ഇപ്പൊ എനിക്കിത് കേക്
എന്തൊക്കെയുണ്ട്ങ്ങട്ട് വിശേഷംക്കെ എന്തൊക്കെയുണ്ട്
ആ ഇവിടെ ഇപ്പോ മഴാ പറഞ്ഞ കേൾക്കുന്നുണ്ടോ ഞാൻ പറയുന്ന കേൾക്കുന്നുണ്ടോ
ഓ കേക്ക്ണ്ട് എന്തൊക്കെയുണ്ട് വിശേഷംന്ന് ചേയിക്കാ ഇവിടെ ഇന്ന് മഴ ഇന്ന് മഴൊക്കെ കുറഞ്ഞു ഇന്ന് കൊറച്ചു നേരം വെയിലൊക്കെ ക്കെ തുണികളൊക്കെ കുറച്ച് ഉണങ്ങി
ആ നമുക്ക് ഇന്ന് കൊറേ കൊറേ നേരം വെയിലൊക്കെ കിട്ടിയായിരുന്നു
ആ ഫുഡൊക്കെ കഴിച്ചോ
കഴിച്ചില്ല ചേച്ചി ഇനി വേണം കഴിക്കാൻ ചേച്ചി എവിടെ ഇില്ല
ആ വേറെ എന്താ എന്താണ് ഫുഡന്ന് ഇന്നെന്താണ് പിന്നെ ഫുഡിന്ന് സ്പെഷ്യലൊക്കെ
ഇന്ന് സപെഷൽ പനിയായോണ്ട് കഞ്ഞിയാ
കഞ്ഞി പനി
ഹലോ കേക്കുന്നുണ്ടോ ആഹ് പനിയ പനിയായോണ്ട് കഞ്ഞിയാ അവിടൊക്കെ പനിയൊക്കെ ഉണ്ടോ?
ഇവിടെ പനി
അതെ അതെ ഇവിടെ എല്ലാർക്കും പനിയാ
ഓമ്മ പറഞ്ഞിയപ്പോ ഞ വിലർക്കുംപ്പന്നായോ
ആ അത് അതെ അതെ അത് പെട്ടന്ന് ചെറിയൊരു വൈറൽഫീവർ പോലത്തെ പനിയെ പെട്ടെന്ന് പിന്നെ എല്ലാർക്കും പിടിക്കുന്നുണ്ട്
ആഹ് ആഹ്
അവിട ചേച്ചി ഏതാ ജില്ല
ഓ ഫുഡൊക്കെ ഫു കഴിച്ച അങ്ങോട്ട് കഞ്ഞിയൊക്കെ കഞ്ഞിയൊക്കെ കഴിച്ച് വെച്ച്
എനായിട്ട്
ആഹ് മക്കളൊക്കെ ഉറങ്ങിയോ
ഇിൽ
ഇവിടെന്ന് മുതിര കറി വച്ചിരുന്നു മുതിര കറി വെച്ചിരുന്നു ന്നോ മീൻ പൊരിച്ചത്
ആഹ് എന്ത് മീന
മീൻ മത്തി മീൻൊക്കെ നല്ല ല്ല വിലല്ലേ?
മീനൊന്നും മത്തിയായിരുന്നു ഇനി നാ ഇ മീൻ കൊണ്ടുവരലന്നൊക്കെ പറഞ്ഞു നല്ല വിലയാണ് എന്നൊക്കെ പറഞ്ഞു ഹസ്ബൻഡ് ഇന്ന് മീൻ കൊണ്ടുവന്നാണ്ട് പറഞ്ഞു മീനൊക്കെ നല്ല വിലയാണ് ഇനി ഉപ്പേരക്കെ കഴക്കേണ്ടി വരുന്ന് അറിയണ്ട് ട്രോളിങ് നിരോധനം തുടങ്ങിണിണല്ലോ
ആഹ് ഇനി അത് തീർന്നണം വരെ ഭയങ്കരം വിലയായിരിക്കും
ആഹ് ഭയങ്കര വിലായിരിക്കും
എന്തോട്ടെ തുടങ്ങിയാ ഞാൻ അറിഞ്ഞില്ല തുടങ്ങിയത് പനിയ ആയോണ്ട്
ഞങ്ങളിപ്പോൊൾ പെരുന്നാളൊക്കെ കഴിഞ് ബീഫൊക്കെ കഴിഞ്ഞ് ഇപ്പോ വാങ്ങാല് തുടങ്ങീട്ടുള്ളു രണ്ട് മൂന്ന് ദിവസം വാങ്ങിട്ടുള്ളു ചെറ ബീഫ് ഇണ്ടായിരുന്നു
ആഹ്
ഇതുവരെ വാങ്ങീട്ടൊന്നല്ലേനു മീനൊന്നും ഇല്ലാതെ മക്കൾക്കൊന്നേ ഫുഡൊന്ന്
ആ ചേച്ചിക്ക് കുക്കിംഗൻ ഏറ്റ ഇഷ്ടം ഉള്ളത് ന്തുവാ
അങ്ങനെ പ്രത്യേകിച്ച് ഇഷ്ടൊന്നുമല്ല ഒക്കെ ഇഷ്ടം തന്നെയാണ് ബിരിയാണി എല്ലാ ണ്ടാക്കും പ്രത്യേകിച്ച് ഒന്നോ ണ്ടും അങ്ങനെ ഇണ്ടാക്കണേനോട് വെ ത്തിൻക്ക് അങ്ങനെ ഇഷ്ടായിട്ടൊന്നും അങ്ങനെല്ല്യാ ഇഷ്ടൊക്കെ എല്ലോം ണ്ട
ചേച്ചിയുടെ മക്കൾസ് ഏറ്റവും കൂടുതൽ പറയുന്ന അമ്മ എനിക്ക് അതുണ്ടാക്കി തരോന്ന് ചോ
ആഹ് അതൊക്കെ പറ ബിരിയാണ്യൊക്കെ മോള് പറിം ബിരിയാണ്യെക്കെ ണ്ടാക്കുമ്മ കപ്സണ്ടാക്കും മന്തി ണ്ടാക്കോ ന്നൊക്കെ ചോയ്ക്കും മക്കക്ക അതൊക്കെ ഇഷ്ടം ബിരിയാണി, മ ന്തിയായിട്ട് അങ്ങൻത്തയ്റ്റംസ് പിന്നെള്ള വെല്ല്യ ഐറ്റംസ് പിന്നെ അമ്മള്ണ്ടാക്കൂ ലലോ ആഹ് മന്ത്യൊക്കെ ണ്ടാക്കും. എ പേടിക്കാനൊന്നൂല്ലല്ലോ യൂട്യൂബ് ണ്ടല്ലേ എല്ലാത്തിനും ആഹ്
അങ്ങനെ ഏറ്റവും ആഗ്രഹിച്ചു ചേച്ചി ഉണ്ടാക്കി കൊടുത്ത സ സ സൈൽ സാധനം എന്തുവാ?
ആഗ്രഹിച്ച് ഇണ്ടാക്കി കൊടുത്ത് സക്സസ് ആയതോ
അഅ് ചേച്ചിക്ക് അറിഞ്ഞൂടാ പക്ഷെ ചേച്ച് ഇത് ആത് ഭയങ്കര എഫോർട്ടട്ത്ത് പഠിച്ച് ഒണ്ടാക്കിയ നല്ല്യായിട്ടുള്ളൊരു സംഭവം എന്തെങ്കിലും ഒരു കരിയർ ന്റെരു എഡിഷൻ
അങ്ങനെ ഇപ്പൊ എന്താണ് പ്രത്യേകായിട്ട് ഉം കേക്കൊക്കെ ണ്ടാക്കീണ് ഇങ്ങനെ ആഗ്രഹിച്ച്ണ്ടാക്കി ഉം കേക്കോ കേക്ക് ങ്ങനെ ഫോണിലൊക്കെ ങ്ങനെ കാണുമ്പലെ ഇണ്ടാക്കാനൊക്കൊര് ആഗ്രഹേന്നു അങ്ങനെ ഈ കേക്ക് ഉം കേക്കിന്റെ ബീ പണി ഇണ്ടാക്കി അന്നൊക്- പ്പ സക്സസ് ആയിന് ഷെ ഇപ്പ മടിയാണ് അത് കൊറച്ച് പണ്യാണ് മെനകെടാൻ കൊറ ച്ച് പണിയാണ് പിന്നെ ക്ഷെ നല്ല ഇത് ല്ലോൽക്ക് നല്ല സുഖത്തില് ഇണ്ടാക്കാനും കഴിയും പക്ഷെ നമ്മക്ക് ഇത് കൊറച്ച് പണിയായി തോന്നല പ്പൊ അന്ന് ഉണ്ടാക്കിന്നേ ആ ഉടനെ കൊറെ ഇണ്ടാക്കിനിപ്പ ഇണ്ടാക്കലൊന്നുമില്ല മാ നിങ്ങളെന്താ സ്പെഷ്യല് ഇഷ്ടാ ഉള്ളെ എനിക്ക് ബിരിയാണി ബിരിയാണി ഒക്കെ വെക്കും സിമ്പിളായിട്ട് അത് ശരി നമ്മള് ബിരിയാണിയൊക്കെ സിമ്പിളായിട്ട് പെട്ട ട്ടന്ന് ഉണ്ടാക്കാൻ കഴിയും അത് നമുക്ക് എയിമ് നല്ല അങ്ങട്ട് ഇതായി നല്ല എപ്പോഴും ഉണ്ടാക്കി ഇങ്ങനെ
ശീലവായിട്ട് അതിപ്പോ നമുക്ക് മറ്റേ കടക് വറ കടകു വറ മാതിരി പെട്ടന്ന് ആവൂവല്ലേ
ആഹ് പെട്ടെന്നാവും എത്ര നേരം വൈകിട്ടായാലും പെട്ടെന്നുണ്ടാക്കി എടുക്കാൻ പറ്റു നമ്മൾ ഒറ്റക്കായാലും ആള് വേണോന്നോനുവില്ല നമ്മള് ഒറ്റക്കായാലും പെട്ടെന്ന് ഉണ്ടാക്കി
ഞാനിങ്ങനെ കുക്കർ ബിരിയാണി കണ്ട ഒന്ന് ട്രൈ ചെയ്യണം ഇങ്ങനെ വെച്ചിരിക്കുക പക്ഷെ ഇതുവരെ
കുക്കർ ബിരിയാണിയോ ആയിൻ കുക്കർ ബി രിയാണി ഫോണിലൊക്കെ കാണാം ഞാൻ ഞങ്ങള് കുക്കർ ബിരിയാണി അങ്ങനെ ഉണ്ടാക്കാറില്ല പിന്നെപ്പോ അത് മസാല ഒന്നായിട്ട് ഒപ്പല്ല ഉണ്ടാവ ചിക്കനൊക്കെ ആ അങ്ങനെയവുമ്പോ പിന്നെ വെല്ല ഇഷ്ടപ്പെടൂല ദത്ത നൊക്കെ വാട ഒന്നായിട്ടി എന്നൊക്കെ പറയും മസാല വേറെങ്ങനെ കാണണം
ആഹ് ആഹ്
ബിരിയാണി ആവുമ്പോ മന്തിയൊക്കെ ആവുമ്പോ പിന്നെ പ്രശ്നല്ല
ഫ്രൈഡ് റൈസ് ട്രൈ ചെയ്തുടെ
ആ
അങ്ങനെ അതും ചിക്കൻ കറിയും സെപ്പറേറ്റ് ചെയ്തപ്പം വലിയ കുഴപ്പമില്ല നാല് സെക്കൻന്റെ ആണെങ്കിലും പ്രതീക്ഷയനെക്കാട്ടിലും നന്നായിട്ട് പറഞ്ഞു
ഫ്രൈഡ് റൈസ് ചിക്കൻ കറി ചിക്കൻ കറിയോ
ആ
അക്ക കടായൊക്കെയാണ് ഉണ്ടാക്കാറല്ലേ ഇവടെ ഫ്രൈഡേസ് നെയച്ചോർക്കാണ് നമ്മള് ചിക്കൻ കറി വരാല് ഇങ്ങന ഫൈ ഡ്രൈസ് ക്കും കാടായ്ക്ക് ഇതൊക്കെയാണ് ഉണ്ടാക്ക
ആ ഞാൻ ഇതേപല യൂട്യൂബ് നോക്കി അന്നേരം എനിക്ക് ഓക്കെ ആയാ ഏതോ ഒരു ചേച്ചിയുടെ ചാനല് നോക്കി അങ്ങ് ചെയ്ത്
ഉം
പിന്നെ ഭയങ്കര ആഗ്രഹ ഉണ്ടാക്കുന്ന സാധനവാണ് ലഡു പക്ഷെ അത് കട്ടിയായി പോയി പിന്നെ പാത്രത്തിന് ചുറ്റലും വച്ച് ഇടിച്ച് ഇളേക്കേണ്ടി വന്നു
ലെഡുല്ലെ എങ്ങനെ എങ്ങനെയാ ഉണ്ടാക്കിയോ ക്കി ന്ന
അത് ഈ പറഞ്ഞൊണക്കെ അവര് പറഞ്ഞൊക്കെുള്ള റെസിപ്പിയിലെ മറ്റേ ബൂതിയൊക്കെ ഉണ്ടാക്കി അത് അവസാനം വരെ എല്ലാം അടിക പൊളിയും നമ്മള് വിചാരിച്ചു എല്ലാം കറട് ആയിട്ട് കിട്ടുമെന്ന് പക്ഷെ അവസാനം ഒരു അവസാനം നമ്മളിങ്ങനൊരു ഉരുള പിടിക്കുന്നൊരു സ്റ്റേജ് ഉണ്ടല്ലോ അവിടെ എത്തിയപ്പം എങ്ങാണ്ട് തകർന്നു പോയി പക്ഷെ ഇങ്ങനെ ബ്രെഡ് വെച്ച് കട്ട കട്ലൈറ്റ് ഉണ്ടാക്കിയരുന്നു ആത് സംഭവം സെറ്റായിട്ടോ
ആ ബ്രെഡ് വെച്ച് കടലേറ്റിലെ നമ്മള് ഉണ്ടാക്കണ ഐറ്റംസ് ആണ്
ആ അതൊക്കെ നല്ല സിമ്പിൾ ആയിട്ട് വരും പിന്നെ ആ ഉുള്ളിവട ബജ്ജീസ്
നമ്മളൊക്കെ ഇടക്കിടക്ക ഉണ്ടാക്കുന്ന ഐറ്റംസാണ്
ആ ആ ചേച്ചിയുടെ നാട്ടിലത്തെ സ്പെഷ്യൽ എന്തെങ്കിലും സ്നാക്സ് ഉണ്ടോ
ആ ഞമ്മള ഇങ്ങനെ സ്ഥിരായിട്ട് നോമ്പി നൊക്കെ സമൂസന്റെ ചീറ്റ് വാങ്ങിയണ്ട് സമൂസ അങ്ങനെ ഇണ്ടാക്കും സ്ഥിരമായിട്ട് അല്ലാതെ സ്ഥിരമായിട്ട് നമ്മള ഒക്കെ ഉണ്ടാക്കണന്നെ പയംപൊരി സമൂസ ഉള്ളിവട കൊക്കവട
അല്ല ചെല സ്ഥലത്ത് ചെല സ്പെഷൽ സ്നാക്സ് ഒക്കെ കാണുവല്ലോ
അങ്ങനെയൊന്നുല്ല ഈ കണ്ണൂർ ജില്ലക്കാരൊക്കെ മാതിരില്ലേ അ കണ്ണൂർ ജില്ലയിലൊക്കെയാണ് അങ്ങനെ കാണല്. ഉം അങ്ങനെ അവിടെക്കെ എങ്ങനെ ഒരു ഉന്നക്കായ എന്തോ ഏഹ്
ആ ഞാനൊരു ചേച്ചിയെ വിളിച്ച പ്പാ ആ ചേച്ചി എന്റെ അടുത്ത് പറഞ്ഞാരുന്നു.
ആ അവടെ എന്തൊക്കെയോ കാണാ നമ്മള് ഫോണില് കാണാറുണ്ടല്ലോ? അപ്പോ ഞാൻ വിചാരിച്ചു കണ്ണൂർ ജില്ലക്കാരായങ്കിന്ന് എന്തോ രാവിലെക്കെ എന്തോരം ഒക്കെ പയം കൊണ്ടുള്ള ഐറ്റംസ് ആയിരിക്കും, അങ്ങനത്തൊക്കെ ഇനിക്ക് നല്ല ഇഷ്ട്ടാ. സംഭവം പക്ഷേ അ തൊന്നും നമ്മളെ ഇവിടെ രാവിലെ ഇണ്ടാക്കൂലല്ലോ രാവിലെ ഇവടെ ക്കെ നല്ല പ ത്തിരിയും പിന്നെ ദോ ശ അ ങ്ങൻത്തൊക്കെ വേണം പക്ഷേ എനിക്കിങ്ങനെ ഈ പയം കൊണ്ടുള്ള ഐറ്റംസൊക്കെ അങ്ങനെ നല്ല ഇഷ്ട്ടാ.
ഉണ്ടാക്കാൻ എളുപ്പവാന്ന് തോന്നുന്നല്ലേ?
ആ ഉണ്ടാക്കാൻ എളുപ്പാണ് രാവിലെ അതൊക്കെ കെ പക്ഷെ അതൊന്നുന്നാ വെശ് പ്പാറൂല മക്കക്കൊന്നും സ്കൂൾലൊക്കെ പോകുമ്പോ ഉം
ചേച്ചിയുടെ മക്കക്ക് പൊതുവനെ എന്തോ ഇഷ് ഷ്ടം ബ്രേക്ഫാസ്റ്റോക്കെ
പത്തിരി ചിക്കൻ കറി അങ്ങനെയൊക്കെ ഇഷ്ടം ഓരോരുത്തർക്കും ഓരോ ഇഷ്ടാണ് വല്യ മോൾക്ക് പത്തിരി അത് മറ്റോൽക്ക് പറ്റൂല പിന്നെ ഒരൂട്ടർക്ക് ദോശ ന്റമ്മേ അപ്പൊ പിന്നെ അങ്ങനെയൊക്കെ രാവിലെ ചെലെ രണ്ട് കടിയൊക്കാവും
ദോശയില് കൊറെ വെറൈറ്റി ഉണ്ടല്ലോ
ഉം വലേ റേറ്റിണ്ട് ഉഴുന്ന് ദോശൊക്കെണ്ട് ഉം ഒക്കെണ്ട് ആന്നും ഉം അങ്ങൻത്തെ അതൊന്നും പറ്റൂല ആ ഇതീക്ക് ഒരു കോള് വര്ണ്ട് ന്നായ്ക്കോട്ടെട്ടോ ഇതീക്കൊരു കോള് വര്ണ്ട്
ആ ശരി ശരി
ആഹ അം